ഹലോ
ആഹ് ഹലോ എന്തെക്കെ വർത്താനം?
നല്ല വർത്താനം. കേക്ണില്ലേ?
ആഹ് കേൾക്ണ് ണ്ട്. പിന്നെ നമ്മളെ കല്യാണൊക്കെ അടിച്ച് പൊളിച്ചില്ലേ ഇന്നലെ.
ഉം നല്ല രസംണ്ടായിരുന്നുല്ലേ.
ആഹ് ഫുഡൊക്കെ നല്ല അടിപൊളിയേന്നു ല്ലേ.
ഉം നല്ല ഫുഡ്. ഇയ്യെന്താ കഴിച്ചേ?
രണ്ട് ഐറ്റംസ് ണ്ടായിന്നല്ലോല്ലേ. ഞാൻ ചിക്കൻ ബിരിയാണി കൊറ്ച്ച് കഴിച്ചു. പിന്നെ സദ്യ ണ്ടായിരുന്നില്ലെ അയ്ല്. സദ്യ നല്ല ടേസ്റ്റ് ണ്ടായിരുന്നു. ഇയ് പിന്നെ ഇയ്യ് ടേസ്റ്റെയ്തിലേ? യ് നോക്കില്ലേ. ഞാൻ കഴിക്കൽ കഴിഞ്ഞിട്ടാ ഇയ്യ് വന്നത് അല്ലെങ്കി നമക്ക് ഒരുമിച്ചിട്ട് ഇരിക്കായിനു.
ആഹ്
പിന്നെ കണ്ടത്
ആഹ് സദ്യ കഴിച്ചു. സദ്യ നല്ല ടേസ്റ്റ്ണ്ടായിന്നു.
ആഹ്
നല്ല എല്ലാ കൂട്ടാനും ഉം എല്ലാ കൂട്ടാനേളും ണ്ട്. ചിക്കൻ ബിരിയാണി പ്പ നമ്മള് എല്ലാട്ത്ത്‌ പോയാലും കഴിക്ണതല്ലേ. സദ്യ ഒന്നും എവിടിം ഇണ്ടാവല് ല്ലല്ലോ.
അതെ ഞാന് ഞാന് കൊറ്ച്ച് കഴിച്ചു ചിക്കൻ ബിരിയാണി പിന്നെ ബാക്കി സദ്യ തന്നെ കാര്യായ്ട്ട് കഴിച്ചത്. അയ്ലെ പായസം രണ്ട് കൂട്ടം പായസൊക്കെ ഇണ്ടായിരുന്നല്ലോ പാലടിം.
ആഹ് പായസം കുട്ച്ചിലേ?
അതേപോലെ അരിപ്പായസം ആഹ് പായസം കുട്ച്ച് ഞാന് പിന്ന ട പ്രഥമനാണ് കൂട്തല് കുട്ച്ചത്. ഇൻക്കതാ ഇഷ്ടം. ആഹ് വല്യ ഇഷ്ടല്ല പക്ഷെ ഇൻക്ക് കല്ല്യാൺത്തില്ലെ ആ പാലടണ്ടെല്ലോ അത് ഇഷ് ടാണ്. അത് രണ്ട് ഗ്ലാസ്സൊക്കെ കുട്ച്ചു.
ഉം ഞാനും കുടിച്ചു
ആഹ് അല്ല സാമ്പാർ നല്ല രസണ്ട്ല്ലേ
ആഹ് അത് ഓരിണ്ടാക്കണ സാമ്പാറ് ഒരു പ്രത്യേക ടേസ്റ്റാവുംല്ലേ
ആഹ് ഇയ്യതേപോലെ ണ്ടാക്കല്
ഞാൻ ഇണ്ടാക്കലൊക്കെ അങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ അത്രക്കങ്ങോട്ട് ടേസ്റ്റൊന്നും ആവലില്ലാന്ന് മാത്രം
ആഹ്
ആഹ് തേങ്ങരച്ചിട്ടും വെക്കും തേങ്ങരക്കാതേം വെക്കും തേങ്ങാരച്ചിട്ടാണ് അങ്ങനെ അധികം വെക്ക രാവിലെയൊക്കെ വെക്കുമ്പോം കടിക്കും ചോറ്ക്കും ആയിട്ട് അങ്ങനെ വെക്കും അപ്പൊ കൊറച്ച് തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കും കൊറേ തേങ്ങ അരക്കൂല കൊറച് ച്ച് തേങ്ങ ആഹ് തേങ്ങ വറുത്തിട്ട് കുറച്ച് തേങ്ങട്ടിട്ട് അങ്ങനെ
ആഹ് ഞാനും തന്നെ തേങ്ങാ ആഹ് ഞാനും ലേശം തേങ്ങ വറുത്തിട്ട് അരക്കും കൊറച്ച് സാമ്പാർ പൊടിയൊക്കെ അയ്ല് വറക്കണേക്കെ ഞാൻ ലേശം ഇടും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പൊ അതിൻ്റെ ടേസ്റ്റ് ഇണ്ടാവലുണ്ട് മറ്റേ തേങ്ങടാതെ പിന്നെ വെക്കുമ്പോ എനിക്ക് വലിയ ഇഷ്ടം തോന്നലില്ല രസം തോന്നലില്ല അപ്പൊ ഒരിങ്ങനെ ഒരു വെള്ളം പോലൊക്കെ ആയിറ്റാ ആ തോന്നല് ചെലോരു
പ്പൊക്കെട്ടിട്ട് വെക്കുമ്പോ വലിയ കുഴപ്പംണ്ടാവില്ല കൊറച്ചധികം പരിപ്പും
ആഹ് അങ്ങനെ ഇട്ടാല് ഒരു കുറുക്കം കിട്ടണുണ്ടാവൂല്ലേ ആഹ് പിന്നെ ചെലോരു പിന്നെ തേങ്ങ ഇടാതെ വെച്ചാല നല്ല രസാണ് ട്ടോ
ആഹ്
ഞാനധികോം തേങ്ങതേപോലെ വർ ആഹ് തേങ്ങ ലേശം ഒരു പിടീന്ന് പറയുമ്പോ അത്രേ അത്ര തന്നെ ഉണ്ടാവ്ള്ളൂ കൂടുതലാർക്കൂല അപ്പൊ രസ്
ആഹ് അപ്പൊ അതിന് ടേസ്റ്റ്ണ്ടാവൂല ഒരുപാടിട്ട ടേസ്റ്റ് ഇണ്ടാവൂല
ആഹ് ഈ പരിപ്പും പച്ചക്കറികളൊക്കെ അതില് ഒരുമിച്ച് വേവിക്ക ചെയ്യാതെ പരിപ്പ് വേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ വെണ്ടക്കൊക്കെ വേറെ ഇതാക്കും ചെലവര് കാണാല്ലോ
പരിപ്പും പച്ച ക്കറീം പിന്നെ ഒപ്പവിടും പിന്നെ വെണ്ടക്കേം മുരിങ്ങാക്കായും വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ട് വേവിക്കും
അങ്ങനെയാല്ലേ ഞാൻ ചിലപ്പോ വേഗം എളുപ്പപണിക്കു വേണ്ടി ഇങ്ങടൊക്കെ ഒരുമിച്ചിട്ട് ഇങ്ങടൊരൊ റ്റ വൂക്കലിന് ചെയ്യും അല്ലെങ് ആഹ് അടു കുക്കറിലാണെങ്കി ഒടയും അടുപ്പത്താണെങ്കി പിന്നെ അങ്ങനെ ഒടയ്യൊന്നുവില്ല ഒക്കെ നേരെ കിട്ടും പിന്നെ ചെലോര് കാണും പിന്നെ വെണ്ടക്ക വഴറ്റണു പിന്നെ വഴറ്റിയിട്ട് വേറെ സെപ്
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇടേലുണ്ട് അത് ഞാൻ വെറും വെണ്ടക്കക്കറി വെക്കാണെങ്കി അങ്ങനെ കാട്ടീട്ട് വെക്കും
ആഹ് അങ്ങനെ സാമ്പാർക്ക് അങ്ങനെ പ്ര പ്രത്യേക അങ്ങനെ കാട്ടിട്ട് ചെയ്തത് ഇങ്ങനെ ഞാൻ കണ്ടു ഫോ
അങ്ങനെയാവുമ്പോ എന്താച്ചാ വെണ്ടക്കാ ഉടഞ്ഞു പോവൂല്ല നേരെ പോലെ ണ്ട് ഉണ്ടാവും അങ്ങനൊക്കെന്തൊക്കെ പറയണകേക്കാം ആഹ് അങ്ങനൊക്കെ പറയണെ പിന്നെന്താ ത് കൊഴുപ്പുണ്ടാവൂല്ലാന്നോ അങ്ങനെന്തെ
ആഹ് അങ്ങനെ എന്തൊ ക്കെ തോന്നുണുണ്ട് അങ്ങനെ പറയണ കേട്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കണ്ട്ക്കണു അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ
പിന്നെ ഏഹ് എല്ലാ കൂട്ടാനും എടുത്തോ
ആഹ് അതിൻക്കവിയലും അവിയല് പിന്നെ ഇൻക്ക് എപ്പഴും ഇഷ്ട്ടാണ് അവിയലൊക്കെ
ൻക്കുഷ്ട്ടാ അതും പിന്നെ ആ മറ്റേ പൈനാപ്പിൾ കൂട്ടാന്ണ്ടല്ലോ മധ്‌ രള്ള അതു ഇൻക്ക് നല്ല ഇഷ്ടാ
ആഹ് ഇൻക്ക് പൈനാപ്പിള്ന്റെത് പിന്നെ അങ്ങനെ വെ ഇൻക്ക് അങ്ങനെ തെ ഇക്ക് മധുരത്തില് പുളിയഞ്ചി ഇഷ്ടാണ് മ മറ്റേ കൂട്ടാനേള് മധുരത്തിന്റെ അങ്ങനെ വല്ല്യ ഇഷ്ടൊന്നുല്ല. ബാക്കി കൂട്ടാന്കളൊക്കെ ഇഷ്ടാണ് ആഹ് ആഹ് ആഹ് ഞാന് ഒരീസം ഇണ്ടാക്കിന്നു പിന്നെ കുട്ടി പറഞ്ഞി ട്ടെ മാമ്പഴ പുളിശ്ശേരി.
ആഹ് ഇപ്പ പിന്നെ മാങ്ങയുടെ സീസൺ ആയതു കൊണ്ട് എപ്പഴും ഉണ്ടാക്കാലല്ലേ.
ആഹ് മാങ്ങ മാങ്ങ ഉണ്ടായിരുന്നു. ഇതേപോലെ അയലോക്കത്ത്ന്ന് കിട്ടിയതെയ് അപ്പൊ പിന്നെ ഇണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടാക്കി. അങ്ങന ഇണ്ടാക്കിയിട്ടൊന്നല്ല. ആദ്യായിട്ട് ഇണ്ടാക്കാണ് ഇങ്ങനെ ഇവി ഇതില്‌ യൂട്യൂബില് നോക്കിയിട്ടേ. ഇണ്ടാക്കി
ഞാന് ഇണ്ടാക്കിട്ടില്ല വീട്ടിൽ ചെന്നപ്പോ അനീയത്തി മൂന്നാല് പ്രാവശ്യം ഇണ്ടാക്കി. കൊറേ മാങ്ങ കിട്ടിയപ്പം പിന്നെ. ഇവിടീം ഇവടെ ഇണ്ടാക്കി പക്ഷെ ഇവിടെ ഇണ്ടാക്കിയത് നമ്മള് മാങ്ങ തൊലി കളഞ്ഞി അങ്ങനെ ഇട്ടിട്ടല്ലേ ഇണ്ടാക്ക ഇവിടെ തോല്മെന്ന് ആ കഷ്ണം ഇടുത്തിട്ട് അങ്ങനേ ഇണ്ടാക്കിയേത് അണ്ടി ഇടാതെ.
ആഹ് അങ്ങനെ ഇണ്ടാക്കിയത്. പക്ഷെ ആയെ മാമ്പഴ പുളിശ്ശേരിക്ക് ശരിക്ക് ആ ഒരു അണ്ടിയോടുക്കെനെണ്ട് എടുക്കുമ്പോഴാണ് ആഹ് ഇണ്ടാക്ക. ആ തൊലി പഴുത്തേന്റെ തൊലി പിന്നെ കളഞ്ഞിട്ട്.
ആഹ് ഇന്നട്ട് ആ അണ്ടി ഇങ്ങനെ ഈമ്പി തിന്നുമ്പൊ നല്ല രസല്ലേ.
ആഹ് ആഹ് ആ ചെറിയ മാങ്ങ കിട്ടണം അതിനാ കൂടുതല് രസണ്ടാവാ തോന്ന്ണ് പിന്നെ കടകളിലൊ ഒക്കെ അങ്ങനെ ചെറിയതാണല്ലോ കിട്ട ചെറിയ മാങ്ങകള്
ആഹ് ആഹ് ആഹ്.
ഇതൊന്നു നാടൻ മാങ്ങയൊന്നും ആവൂല്ല ഇന്നാലും അവ്ടെ ക പിന്നെ നമ്മള് ഹോട്ടലില് പോയി കഴിക്കണ ഒരു ദിവസം.
ഉം
പോയപ്പോ അങ്ങനെ കഴിച്ചിരുന്നു. അപ്പൊ അയില് മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിന്നു. അപ്പൊ ചെറിയ മോന് നല്ല ഇഷ്ടായിട്ടേ അവന് അവിടുന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ ചോയിച്ചു വാങ്ങീട്ട്. കഴിച്ചിന്ന് അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടെയ് ഇൻക്ക് ഇണ്ടാക്കി തരണന്ന് പറഞ്ഞിട്ട് മാങ്ങ അവിടെ കണ്ടപ്പോ വീട്ടില് കണ്ടപ്പോ.
മാങ്ങേട ഏഹ് ഇപ്പം അ അയിനാ ചെറിയ മാങ്ങന്നെ കിട്ടണം. പിന്നെ ഇബടൊക്കെ ആ വല്ല്യ മാങ്ങയായിരുന്നു. പക്ഷേ അതുകൊണ്ടൊ ഉണ്ടാക്കാന് ബുദ്ധിമുട്ടാണ് അതവര് ചെത്തി ഇണ്ടാക്കിക്ക്ണത്.
ആഹ് ഇവിടെ പിന്നെ അത്ര വൽത് ആയിര്ന്നില്ല. പിന്നേ കൊറച്ച് ചെറുതായിന്നെ ഞങ്ങടെ വീട്ടിൽ മീഡിയം വൽപ്പത്തില്ള്ളതന്നേന്നു. അപ്പൊ പിന്നെ ഒരു അഞ്ചാറ് മാങ്ങ എടുത്തിട്ട് ഇങ്ങ ചെറുതായിട്ട് ഒന്ന് തളപ്പിച്ചിട്ടെയ് പിന്നെ അതിൽക്ക് ശർക്കര പാനി ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അതൊന്ന് കുറുകി വരുമ്പോ വന്ന് വെന്ത് വാണ്ടി വരുമ്പോ. അയിക്ക് ലേശം നെയ്യും ഒക്കെ ഇട്ടിട്ടാണ് പിന്നെ തേങ്ങ തേങ്ങീല് പിന്നെ ലേശം മൊള ആഹ് ഞാൻ അയിൽ അങ്ങനെ കണ്ടത് അ പിന്നേ ഞാന് ആദ്യായിട്ട് ഇണ്ടാക്കാണ് അപ്പൊ അങ്ങനെ വീഡിയോ നോക്കിക്കാണ്ട് ഇണ്ടാക്കിയ ചെയ്തത് അയിക്ക് ആ ഒരു ശർക്കര പാനി ഇങ്ങനെ വയണ്ടി വരും വരുമ്പഴേ അയിക്ക് ലേശം ഒരു സ്പൂൺ നെയ്യ് ഇട്ണ്‌ണ്ട്. നെയ്യ് ഇട്ടിട്ട് പിന്നെ ഒന്നു കൂടെ വയറ്റിയിട്ട്. പിന്നെ തേങ്ങീല് ലേശം മൊളകും പൊടിം മഞ്ഞപ്പൊടിം
ഉം
പിന്നെ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട്.
ഉം.
പിന്നെ അരയ്ക്കാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അയിൽക്ക് കൂട്ട. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ എല്ലാം വെട്ടി തിളക്കാതെ ഇങ്ങനെ ഒന്ന് ചൂടാവണ വരെന്ന് ഇളക്കീം കൊണ്ട് ഇരുന്നിട്ടെ പിന്നെ അയിൽക്ക് എണ്ണേല് ഏഹ് എണ്ണേല് അല്ലട്ടോ നെയ്യിലന്നെ നെയ്യിലന്നെയാണ് പിന്നെ കടുകും ഉലുവേം പിന്നെ. ആഹ് മറ്റേ ഒണക്ക മൊളകും കറിവേപ്പില. ഇങ്ങട്ട് പൊട്ടിച്ചിട്ട് അയിയിൽക്ക് ഒഴിക്ക. അങ്ങനെ പക്ഷെ എന്റത് പിന്നെ ശർക്കര നല്ല കറുത്ത ശർക്കര ആയത് കൊണ്ട് അതൊരു മഞ്ഞ കളർ ള് അല്ല വന്നത് ഭയങ്കര ഡാർക്ക് കളർയിറ്റാ വന്നത്.
ഉം നല്ല ടേസ്റ്റ് ഉണ്ടാവു അല്ലോ.
ആഹ്. മധുരം ലേശം അധിക ആയിന്നു പിന്നെ ഞാക്ക് പിന്നെ വല്ലാതെ കുട്ടികള് പറഞ്ഞത് കൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കി. ക്കിയത
ഉം എനിക്കിഷ്ട്ട എൻക്ക് എപ്പോളും മതിര ഉള്ള കൂട്ടാനോള് ചോ കണ്ടപ്പം തന്നെ ഞാൻ അല്ലെങ്കിലെ മാങ്ങ വെറുതെ ചോറിന്റെ ഒപ്പം എന്താണ് ഉപ്പും മൊളകും കുറച്ച് മൊളകും പൊടിയും ഉപ്പ് ഇട്ടിട്ട് പവുത്ത മാങ്ങ ഇട്ടിട്ട് ചോറിൻ്റെ ഒപ്പം തിന്നണെ എനിക്ക് നല്ല ഇഷ്ട.
ആഹ് ഇൻക്കത് വെർതെ തിന്നുണെ ഇഷ്ടാണ് അങ്ങനെ ചെനച്ച മാങ്ങയൊക്കെ ഞാൻ അങ്ങനെ തിന്നലുണ്ട്. പഴുത്തതും.
യപ്പം എന്താ മാങ്ങ സീസൺ അല്ലെങ്കില് ഇപ്പ മാങ്ങ കൊടുന്നിട്ടേ ചോലിയും പിന്നെ ഇതോ ഉപ്പും മുളകും ഇടും പിന്നെ ചെമ്മീൻ പൊടി ഇല്ലേ അതും എന്നിട്ട് ചോറ് തിന്ന് ചോറ് തിന്നുന്നതിന്റെ ഒപ്പം തന്നെ എന്താണ് അത് ആട കൊണ്ടോയി വെക്കും. ക്കും മേശമ്മേ വേണ്ടവര് ചോറിന്റെ ഒപ്പം തിന്ന അല്ലാത്തവക്ക് ചോർന്ന് കഴിഞ് തിന്ന.
ആഹ് നമ്മള് ചെമ്മീൻ പൊടി ആഹ് ചെമ്മീൻ പൊടി കൂട്ടീട്ട് അങ്ങനെ മാ ചമ്മന്തി അരക്കുവല്ലോ അത് ഒരു രസാ
ഉം ചെമ്മീൻ ഇൻക്ക് ഇഷ്ടല്ല ഞാൻ ചെല്ലുമ്പോ ഉമ്മ ചെമ്മീൻ ഇടാതെ അങ്ങനെ മൊൾക് ഇത്ണ്ട ഈ മാങ്ങ ഉണ്ടാക്കുമ്പോഴും ചെമ്മീൻ പൊടി ഇടൂല. ചമ്മന്തിക്കാണെങ്കി തന്നെ ചെമ്മീടാതെ ഉണ്ടാക്ക എനിക്കിഷ്ടല്ല ചെമ്മീ അയിന്റെ ആഹ് ഒരു മണം ഇഷ്ടുല്ല.
ആഹ് ചിലർക്ക് ഇഷ്ടണ്ടാവുല എനിക്കിഷ്ടാണ്
ഉം.
അങ്ങനെ പിന്നെ ചമ്മന്തി അത് ചമ്മന്തി ആക്കി അരച്ചിട്ട് അങ്ങനെ ചോറിന് കൂട്ടും മറ്റേത് പിന്നെ വെറുതെ ഇരിക്കുമ്പോക്കെ കഴിക്കും അങ്ങനെ ചെത്തി ത്തിങ്ങോണ്ട് മുളക് താക്കിങ്ങോണ്ടിള്ളത്.
ഏഹ്.
അങ്ങനെ പിന്നെ പായസക്കെ ഇഷട്ടായോ ഇന്നിട്ട് അയില് കല്യാണത്തിന് നമ്മള് കഴിച്ചത് ഈ രണ്ട് പായസം ആഹ് അരിപ്പായസം എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടു പായസം കുടിച്ചോ?
രണ്ടും കുടിച്ചു രണ്ടും നല്ല ടേസ്റ്റ് അടപ്രഥമൻ ഒന്നും കൂടി ടെസ്റ്റ് അല്ലേ?
ആഹ് ആഹ് പിന്നെ അരിപ്പായസം പിന്നെ ഒരു ചെറിയൊരു തുള്ളിയെ കു കുടിച്ചതുള്ളു. മറ്റേത് പിന്നെ രണ്ട് ഗ്ലാസ് കുടിച്ചു. പിന്നെ മോര് കാചിയത് ഉണ്ടായിരുന്നില്ലേ മോര് കാചിയതായിരുന്നോ അതോ വേറെ കറിയിരുന്നത്
മോര് ആഹ് അത് മോരായിട്ടങ്ങനെ പച്ചമോര് ഓല് ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുവരുന്നല്ലേത് ഉം അങ്ങനെ കയ്യിൽ വച്ച് കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊണ്ട്ന്നരുന്നതല്ലേ അതും രസും ഉം ഉം
അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു
ഏതായാലും പത്ത് വിഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് തോന്ന്ണുല്ലേ പിന്നെ ശർക്കര ഉപ്പേരിയും ആഹ് അതിലേറെണ്ട് തോന്നണുണ്ട് ഉം പിന്നെ എല്ലാത്തിന്റെയും പേരുകളൊന്നും നേരെ അറിയില്ല അവരെ- കുട്ടാന് അതിലുള്ളത് എല്ലാതും ടേസ്റ്റ്ണ് ആഹ് ആഹ് ആഹ് കാളന് എനിക്കിഷ്ടമാണ് അത് രസാ-
അതേത്
ചെറിയ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതും ഇതൊക്കെ തന്നെ കൂടുതലായില് ഇഷ്ടം പിന്നെ മസാല കൂട്ടാന്ക്കെ ഒണ്ടാല്ലൊ അത് ഇഷ്ടാണ് ആഹ് ആ അതെനിക്ക് അത് വലിയൊ ഇഷ്ടം
എനിക്ക് സദ്യയില് ഒരുവിധം കൂട്ടാന്കളൊക്കെ ഇഷ്ടാ പിന്നെ ഉപ്പേരികളൊക്കെ ചിലതൊക്കെ ഇഷ്ടം ഇല്ലാത്ത ഉള്ളൂ ബാക്കി
ആഹ് ആഹ്
അന്ന് ഞങ്ങള് എവിടെ പോയപ്പോ ആ ഇവലെ കൂട്ടുകാരന്റെ പെരിക്കന്ന് നോമ്പറപ്പിക്കാം ഓണത്തിന് പോയപ്ളെ ഓണത്തിനല്ല ഓ ത്തിന് ഓരെ വീട് ആലപ്പുഴയാ എന്നിട്ട് അവിടുത്തെ
ഐറ്റം കൊറെ ഫുഡ് ഉണ്ടായിന്ന് ഓണത്തിന് അത് വേറെ പക്ഷെ പറ്റണതുണ്ട് പറ്റാത്തെണ്ട്ട്ടൊ ടേസ്റ്റ്
ആഹ് ആഹ് ഏതായാലും ഉഷാറായിരുന്നുല്ലേ കല്ല്യാണം പരിപാടിയൊക്കെ ആഹ് ഏതായാലും ന്നാ ഓക്കെന്നാ നമുക്ക് എപ്പഴേലും കാണാം ആ ശരി ആഹ് മ് ഹ്